ഹലോ ഹലോ ഹലോ കേക്കണില്ലേ ഹലോ ഹാ കേക്കണുണ്ട് പറ എന്താണ് വിശേഷം? നല്ലവിശേഷം സുഖമായിട്ടിരിക്കണോ? സുഖം. മഴയുണ്ടോവിടെ? വെയിൽ
ഇവിടെ മഴയാ
ഉം ആ മഴക്കാറുണ്ട് എന്നാ മഴ പെയ്തിട്ടില്ല
ആ ഇവിടെ ആ നല്ല ഒരു അത്യാവശ്യം വെയില്ര് ഉണ്ടായിരുന്നു. ഇനി മഴക്കാറൊന്നുമില്ല. വൈകുന്നേരം എന്താവുമെന്ന് അറിഞ്ഞുകൂടാ രാത്രിയാവുമ്പോഴും
അവിടെ മഴ പെയ്തിട്ട് വെള്ളം കേറി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ആ ആഹ് ഞങ്ങളടെ സ്ഥലവും വെള്ളം കേറൂല്ല
ഇതല്ല നല്ല ആം വെള്ള വേറുകരില്ല ആൾക്കാരോട് നിറവും
ആഹ് കൊതുവുണ്ട് ഭയങ്കര കൊതുകാ ഇവിടെ
ആഹ് ഞങ്ങൾക്ക് അതേ പോലെ തന്നെയാണ് കൊതുകും പിന്നെ ചക്കയൊക്കെ ഉള്ള നാടാ പീച്ച് പ്രാൺ ക്കെ ഇണ്ട് ഇപ്പ ഒന്നും പറയണ്ട
ഉം
അങ്ങനെങ്ങട് പൊന്ന് കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടില് വളർത്തണ വല്ല ജന്തുക്കളൊക്കെ ഇണ്ടാവല്ലോ തത്തയ കോഴിയാ ആടാ എരുമേ പശു അങ്ങനൊള്ളതൊക്കെണ്ടാ
കോഴിയിണ്ട് പിന്നെ പൂച്ചയിണ്ട്
അതെല്ലാം അപ്പൊന്നും വളർത്തണ ഒന്നുല്യാ വളർത്തിയിരുന്ന് ഇപ്പൊന്നും വളർത്തണൊന്നുമില്ല ചെറിയൊരു ഭക്ഷണത്തിന് ഇങ്ങനെ നിക്കാണ് അയ്നൊന്നും വളർത്താനൊന്നും പറ്റ് സുഖ ചെറിയൊരു ആക്സിഡന്റായതാ
ഏ എപ്പേ
കുറച്ചു നാളായി ഇപ്പോറുകൊല്ലായി കൊറഞ്ഞാ ഞ്ചാറേഴു മാസംക അത് കഴിഞ്ഞിപ്പ എണീറ്റ് കൊറേച്ചേ കൊറേച്ചേ നടന്ന് ഇപ്പൊ കൊറച്ച് സെറ്റ് ആയിട്ടുണ്ട് പൂർണ്ണായിട്ടായിട്ടില്ല പേച്ച് വേച്ച് ഇങ്ങനെ നടക്കുള്ളൂ ശരിക്കും നടക്കാൻ പറ്റില്ല എന്തായിന്ന്‌ വെച്ചാ ഒരുക് കാലെന്നെ നാല് സ്ഥലത്ത് ഒടിഞ്ഞ് പോയി
ആഹ് ആഹ് ഹ്ഉം
പ്പാ ഒരു കാല്മേ തന്നെ ഫുള്ള് പറ്റി അപ്പൊ കിടപ്പായി പോയി നിങ്ങള് വിശേഷം എന്താ ഒറ്റക്ക് ഒന്നുംല്ല മോന് ഇണ്ടാർന്ന് മോന്റെ കൈ ഒടിഞ്ഞ് മോൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്തു
ആഹ് അപ്പ മോന് എങ്ങനെയുണ്ട്
മോന് ഇപ്പൊ കൊഴപ്പൊന്നുല്ല മോൻ ജോലിക്കൊക്കെ പോ ഞാനാണ് പെട്ടത്
അപ്പൊ നിങ്ങടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും?
കാര്യങ്ങള് അതങ്ങനെ നടന്നു പോവും ജീവിക്കണ്ടേ പഴയ പോലല്ലാ ജീവിതം ജീവിച്ചു തീർക്കണ്ടേ
ആഹ് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി
ഉം കൊഴപ്പല്ല അവിടെയോ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾക്കൊന്നും കുറവില്ല ഒരു മോനും ഒരു മോളും മൂത്തത് മോനാണ് രണ്ടാമത്തെ മോളും പിന്ന വേറെന്താണ് വിശേഷം നിങ്ങടെ നാട്ടില് ഉത്സവൊന്നും ഇല്ലേ ഈ അമ്പ് പെരുന്നാള് ഉത്സവൊന്നും ഇല്ലേ അവിടൊന്നും
ഞങ്ങടെ ഇവിടെ ചുറ്റു ഭാഗത്തൊക്കെ മൊത്തം മുസ്ലിങ്ങളായത് കൊണ്ട് ബാക്കി പറയൂ ബാ അത്കൊണ്ട് പിന്നെ കൊഴപ്പല്ല്യ.
അതെലേ ആ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ നടക്കണ സീസണണോന്നറിയാൻ വേണ്ടി ചോയ്ച്ചതാ വേറൊന്നും അല്ല നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ അതുകൊണ്ട് ചോയ്ച്ചതാ
ആ ആ ആ വെക്കേഷ് ഇത്തവണ ടൂറ് പോയില്ല എല്ലാദിവസവും എല്ലാ കൊല്ലവും ടൂറ് പോണതാണ് ഇപ്പ ഇച്ചിരി ടൈറ്റ് ആയി നിക്കാ പ്രസവൊക്കെ കഴിഞ്ഞേക്കണോണ്ടേ
ആ
ആ എത്തോലും പോണം
ഉം ഉം ഉം ഞങ്ങ പോവാറുണ്ട് ടൂറൊക്കെ പോവാറുണ്ട് പക്ഷെ ഞങ്ങള് ഈ പറഞ്ഞോണം വലിയ ടൈറ്റില വണ്ടി ഇടിച്ച് എങ്ങും പോവാൻ പറ്റാണ്ടിരിക്കല്ലേ കാല് ഒടിഞ്ഞ് നടക്കാൻ പറ്റാതൊന്ന് അല്ലെങ്കിലൊക്കെ ടൂറൊക്കെ പോവുവടെ ഇങ്ങനൊക്കെ പോവും ഇങ്ങനെ കറങ്ങാൻ എല്ലാ കൊല്ലത്തില് ചിലപ്പോ രണ്ട് പ്രാവശൃക്കെ പോവുവെന്ന് ഇപ്പ വണ്ടി ഇടിച്ചോണ്ട് ഇങ്ങനെ ഇരിപ്പായി പോയില്ലേ പിന്നെ വേറെന്താണ് വിശേഷം കൃഷിയും കാര്യങ്ങള്
ആ അത്യാവശ്യം കൃഷിയൊക്കെ ണ്ട്
അതെയല്ലേ ആ എന്തിട്ട് കൃഷിയാണ് നെല്ലിന്റെ കൃഷിയാ അല്ലെങ്കി ചോളോ ഇഞ്ചിയാ ഏലോ അങ്ങനെയക്കെയുള്ള കൃഷിയുള്ള നാടാ അപ്പൊ എന്തുട്ടാണ് നെൽകൃഷി ആ ആ ഇവിടെ ഞങ്ങള സ്ഥലത്തും നെല്ലുണ്ട് ജാതി കുരുമുളക് ഏ പിന്നെ ചക്ക മാങ്ങ അങ്ങനത്ത ഒക്കെ നല്ലോണം ഉണ്ടാവണ നാടാ നല്ല നാടാ അങ്ങനെ സൂപ്പർ വെള്ളോള്ള നാടാ
ആമ്
അപ്പ അതുകൊണ്ട് ആൾക്കാരിങ്ങനെ ജീവിച്ചു പോകും കൃഷിയൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ജാതിടെ തോട്ടവൊക്കെ ഉള്ള ഏരിയ ജാതിയിണ്ട് പിന്നെ കുരുമുളക് നല്ലോണം ണ്ടാകണ സ്ഥലാണ് നല്ല കൃഷിയുള്ള ഏരിയൊക്കെയാണ് പിന്നെ മെയിന് ആയിട്ട് ആൾക്കാര് പശു ആട് കോഴി എല്ലാ കൃഷിയുണ്ട് പിന്നെ വാഴ എല്ലാ
ആ ഞങ്ങടിവിടെയും പശുയൊക്കെ ഇണ്ട് പശു ആട്. അങ്ങനത്തെ കൃഷിയൊക്കെ ആഹ് ഫാമ് ഒക്കെ ഉണ്ട്.
ആ നമുക്ക് ആഹ് ആഹ് ആ ഞങ്ങൾക്കും അങ്ങനെ തന്നെ മുയലിന്റെ കററ്ററിയില്ല. പശുവും ഉംആടും കോഴിയോക്കെ ഫാമുണ്ട്. പിന്നെ നെൽകൃഷിയുണ്ട് ജാതി കുരുമുളക്. പിന്നെ ചക്ക മാങ്ങ ഒക്കെ പിന്നെ നേന്ത്രവാഴ കൃഷി അങ്ങനെ ഒരുപാട് കൃഷിയുള്ള ഏരിയയാണ്. നല്ല സമൃദ്ധിയുള്ള വെള്ള മുള്ള സ്ഥലോ.
അപ്പോ അതിന്റെ ഒരു ഇത് നാടിന് ഇണ്ടാവുല്ലോ കൃഷിക്ക് സിനിമയോക്കെ കാണലോക്കെ ചുരുകാവാണ് വല്ല അപ്പോലൊക്കെ കണ്ടാ കണ്ടോരന്ന.
ആഹ് അതെന്തേ ഇഷ്ടല്ലേ.
അത്ര വലിയ ഇഷ്ടൊന്നുല്ല പിന്നെ നല്ലതാ പടമൊക്കെവുമ്പോൾ കാണാനോരു ഇൻട്രസ്റ്റ് അങ്ങനെ കാണും സ്ഥിരം പടത്തിനൊന്നും പോവുന്നുല്ല.
ആഹ് ആഹ് ആഹ് പിന്നെ
നിങ്ങളെങ്ങനെയാണ് പടത്തിനൊക്കെ പോവോ?
ആഹ് കൊല്ലത്തിൽ ഒരിക്കലൊക്കെ പിന്നെ ഫോണിൽ ഇരുന്ന് കാണാലോ
അത് ഫോണിലും കാണലൊക്കെ ചുരുക്കാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടാക്കണ്ട് അല്ലാണ്ട്- എപ്പോളും നോക്കിയൊന്നിരിക്കാൻ പറ്റില്ലല്ല നൂറായിരം വേറെ തക്കെ ഉണ്ട്. അതിന്റെ പിന്നാലെ പോവും അപ്പോ അതി ഇതിനൊന്നും നേരല്ലപ്പാ. പിന്നെ കാണൂലന്നൊന്നും പറയാനുള്ള കാണാറുണ്ട് പിന്ന അടച്ചങ്ങട് കാണൂലന്നൊന്നും പറയാനുള്ള കാണാറൊക്കെ ഇണ്ട് ഇടക്ക് കാണും ഇടക്ക് കാണൂല അങ്ങനെയ ടി വി ഒന്നുമല്ല ഫോൺ മാത്രേ ഉള്ളൂ അപ്പോ അതില് ഇങ്ങനെ ഇടക്ക് കാണു രോന്നോക്കെ. മോൻ പടത്തിന്റെ ആളാ മോൻ കാണു അപ്പാ എടക്ക് പോയിരുന്നു കൂടെ കാണും ഇടക്ക് കാണൂല. ആഹ് കൂക്ക് ഒക്കെ കൊഴപ്പില്ല.
ആഹ് എന്തൊക്കെ ഇണ്ടാക്കും.
എല്ലാം ഉണ്ടാക്കും എറച്ചി, മീൻ. ചോറ് ഒക്കെ ഉണ്ടാക്കും. ബിരിയാണി വല്യ വശം ഇല്ല ഉള്ള കാര്യം പറയാലോ. ഫ്രൈഡ് റൈസൊക്കെ നിസ്സാരം അതു ഇതൊന്നൊക്കെ ഒന്ന് വെട്ടിയിട്ട്ണ്ടാക്കാൻ ത്ര വൽത് സമയം വേണം. ബിരിയാണിഉ ണ്ടാക്കാൻ മാത്രം വല്യ വശം ഇല്ല ഏ നോക്കാംപ്പം നെയ്ച്ചോറും എർച്ചി ണ്ടാക്കോടെ അവസാനിപ്പിക്കും. പിന്നെ എന്തി ബിരിയാണിന്ന് വെച്ചിട്ടു ഒരു സം ഇണ്ടാക്കി യൊക്കണം. കണം ഇണ്ടാക്കണം
ഉം.
ഞാ മീൻകറി അതൊക്കെ വെക്കും പിന്നെ പച്ചക്കറി.
ആ ഇവിടെ മീൻകറി ണ്ടാക്കണ എങ്ങനെയാ അതല്ല ഓരോ നാട്ടിലും പല സൈസല്ലേ കറികളുണ്ടാക്കി
ണ്ടാണ പച്ചോളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരുന്ചീരകം ഉലുവ അല്ല ചട്ടീയില് ഇട്ട് താളിച് മൊളകൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് കൊടംപുളി ഉപ്പ് വെള്ളം തിളച്ചെഴിയുമ്പോ മീനും ടും ഓക്കെ
അ ആ ആ
കൊറച്ചേരം തളച്ചു കഴിഞ്ഞാല്
അ ആ
അങ്ങനെയള്ളേ ഉം അല്ല ചെല നാട്ടില് വ്യത്യാസം ന്നർഞ്ഞപ്പോ പറഞ്ഞതാ നിങ്ങളെ നാട്ടില എങ്ങനെ ഞങ്ങളെ നാട്ടിൽ എങ്ങനെയ ന്നുള്ള നമുക്കറിയില്ലല്ലോ ഞങ്ങള് വെക്കണ ഇങ്ങനെയാണ്. പിന്നെ വെക്കണ വേറെ സൈസും വെക് അത്ണ്ട് ഇഞ്ചി പച്ചളക് വെളുത്തുള്ളി അങ്ങന തക്കാളി വേപ്പിൻന്റെല അയ്ക്കിഇട്ടിട്ട് തേങ്ങ അരച്ച് വേറെ സൈസും വെക്കണ ഉണ്ട് രണ്ട മൂന്ന് സൈസും ഉണ്ട് വക്കാലൊക്ക
ആ ആ ആ അനക്ക്ഷ്ടള്ളത്തിപോവാൻ കാല
എല്ലാത്തിനും ഓരോരുത്തരി ഇഷ്ടംള്ള എല്ലാത്തിനും മ്മളെടുത്തൊരു ഇഷ്ടോള്ളോലോ വെക്കണതൊക്കെ എല്ലാ സൈസും വെക്കും മുളകും വെക്കും തേങ്ങയും വെക്കും പല സൈസ് വെക്കും ചെലെപൊ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കും ചെലെപൊ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കും എളുപ്പത്തിന് വേഗം അങ്ങനെയൊക്കെണ് മീൻകറിയടെ ശരിയാണ് പല സ്ഥ സ്ഥലത്തും പല സീസണ് നമ്മള് വെക്കണിങ്ങനെണ്‌ ഞ്ഞി മറ്റുള്ളവര് വെക്കണ എങ്ങനെ നമുക്കറിയില്ല വേറെന്താണ് നിങ്ങള്ക്
കറിയൊക്കെ വെച്ച് ഒക്കെ സെറ്റായോ ചോറും കറിയൊക്കെ ആ അതൊക്കെ ഉച്ചത്തക്കുള്ളില് പണിയൊക്കെ തീർത്ത്
വൈന്നേരായപ്പൊ ഒരു പണിയില്ല വെറുതെ ഇരിക്കാണ്
ആ വൈന്നേരത്തേക്ക്ള്ളതും ഉച്ചക്ക് വെച്ച്താക്കും
ഒറ്റടിക്ക് കഴിയുല്ലേ ലെ ഉ ഇവിടാ ഇവിടെ എല്ലാ ദിവസോം ചോറൊന്നുല്ല ചെലെ ദിവസഞ്ചോ ദോശ ചെലെ ദിവസം ചപ്പാത്തി അങ്ങനെ അങ്ങനെ പോയികൊണ്ടിരിക്കും
കോൾവന്ന്ണ്ട് ആ ആ